ഹലോ കേൾക്കുന്നുണ്ടോ?
ആഹ് കേൾക്കുന്നുണ്ട് നമ്മള് ഇന്നത്തെ ടോപ്പിക്ക് മൊബൈൽ ഫോണിനെ കുറിച്ച് സംസാരിക്കാന്നാണ് നമ്മള് വി
ആഹ് ആഹ് ഓക്കെ
മൊബൈൽ ഫോൺ എനിക്ക്‌ തോന്നുന്നു നമ്മളിപ്പം ഇന്നത്തെ ഒരു സമൂഹത്തില് ഏറ്റവും കൂടുതല് ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണല്ലോ അല്ലേ ഏറ്റവും കൂ ടുതല് എല്ലാരെയും അത്രത്തോളം സ്വാധീനി ക്കുന്ന ഒരു സാധനാണ് ഈ മൊബൈൽ ഫോണ്
ഉം അതെ അതെ അപ്പൊ നമ്മള് ദൈനംദിന ജീവിതത്തില് നമ്മുക്ക് ഏറ്റവും ഇപ്പൊ എന്താ പറയാ ഭക്ഷണം വസ്ത്രം പാർപ്പിടം പോലെ തന്നെ ഇപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് എന്താ പറയാ മൊബൈൽ ഫോണെന്ന് പറയുന്നത് കാരണം അത്രത്തോളം നമ്മുടെ ജീവിതത്തില് സ്ഥാനം പിടിച്ചു പറ്റിയൊരു സംഭവമാണ് മൊബൈല് എന്ന് പറയണ ത് അപ്പൊ ഇപ്പൊ ഞാൻ പറയാ പഠിക്കുന്ന ആ പറയൂ
പറഞ്ഞോളൂ നിങ്ങള് പറഞ്ഞോളൂ
ഇപ്പൊ പണ്ടൊക്കെയെന്ന് പറ ഞ്ഞ് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ പേരുടെ കയ്യില് ഫോണ് ഫോണിന് മുൻപേ നമ്മള് ലാൻഡ് ഫോണ് അതിന് മുമ്പേ ഈ ടെലഗ്രാം പോലെ ഒരു ഇതിൽ കൂടി അല്ലാരു ന്നൊ നമ്മള് എങ്ങനെയ ഒരാശയവിനിമയം നടത്തിക്കൊണ്ടിരുന്നത് അപ്പൊ അതിനൊക്ക ശേഷമാണ് ലാൻഡ ഫോണും കഴിഞ്ഞ് പിന്നെയും ചെറിയ ചെറിയ ഇതിലുള്ള ഫോണ് പിന്നെയാണ് സ്മാർട്ട് ഫോണുകളുടെ കടന്ന വരവ് അപ്പൊ ഇപ്പൊന്ന് പറ പറഞ്ഞരുന്നെങ്കിൽ ഏതൊരു കൊച്ചു കുട്ടിയുടെ കയ്യിൽ പോലും എന്താ പറ ഫോൺ ഇല്ലാത്തൊരു ജീവിതം നമുക്ക് ആലോചിക്കാൻ കൂടെ പറ്റില്ല അല്ലെ നമുക്ക് നമുക
അതെത് നമുക്ക് ദിവസം ഇപ്പം രാവിലെ എണീറ്റ് നമ്മൾ ഉടനെ എന്താ ചെയ്യുന്നത് നമ്മള് പല്ല് തെക്കല്ല ചെയ്യന്നെ നമ്മള് ബാത്റൂം പോകല്ല ചെയ്യുന്ന ഫോൺ എടുത്ത് നോക്ക നോക്കാണ് ചെയ്യുണത് അ അപ്പൊ അതാണ് നമ്മളുടെല്ല ജീവിതത്തിന്റെ ഒരു ഭാഗമായിയി കൊണ്ടിരിക്കുകയാണ് ഈ മൊബൈൽ ഫോണ് ഇപ്പില്ലാതെ നമുക്കി പറ്റുന്നില്ല മാറ്റി വ യ്ക്ക ക്ക വിരിച്ചാലും ഓട്ടോമാറ്റിക്ക ആയിട്ട് നമ്മുടെ കൈ ഫോണില ങ്ങട്ട് പോവാണ്
പോവുവയാണ് ഉംഅതെ അതെ ആ പക്ഷെ എന്തിരുന്നാലും നമ്മുടെ എന്താ പറയാ നമുക്ക് ഏത് ലോകത്തിന്റെ ഏത് ഫോണിലുള്ളവരായും പെട്ടെന്ന് നമുക്ക് അവരെ വിളിക്കണം തോന്നിയാല് ആ ടൈമില് വിളിക്കാനും വീഡിയോ കോൾ ആയാലും മെസ്സേജുകളായാലും നമുക്ക് മൊബൈൽ ഫോണ് ഭയങ്കര എന്താ പറയാ നമ്മള സഹായിക്കുന്നുണ്ട് അതേപോലെ ആ പിന്നെ ഗൂഗിൾ ആയാലും യൂട്യൂബ് ആയാലും അതേപോലെ അങ്ങനെ എല്ലാ കുറേ ആപ്പുകൾ വഴി നമുക്ക് നമ്മുടെ ജീവിതം എന്താക്ക എളുപ്പമാക്കി തരുന്നുണ്ട് ഈ മൊബൈൽ ഫോൺന്ന് പറയുന്നത് നമ്മുടെ വിദ്യാർത് കൾക്കായാലും നമുക്കായാലും
നമ്മളുടെ ഇന്നത്തെ കാലത്ത് ജോലി വരെ നമുക്ക് പുറത്തു പോകാതെ ചെയ്യാൻ പറ്റുന്നുന്നത് ഈ മൊബൈലൊക്കെ വന്ന തൊണ്ടാണല്ലോ പണ്ടൊന്ന ഇങ്ങനെ വർക്ക് ഫ്രോം ഹോം കാര്യ ങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അത ജിവിതകൊർച്ചുടെ ബുദ്ധിമുട്ടായിരുന്നു ഇനി നമുക്ക് വിചാരിച്ചാലല് പൈസ ഉണ്ട അങ്ങ നമ്മുൾടെ ഫോണില് ഇണ്ടാക്കാം നമുക്ക്
അതെ അതെ ഇ അതെ അതെ അതേപോലെ തന്നെ ഈ ബാങ്ക് ഇൻക് ഗൂഗിൾ പേ പോലുള്ള ആ പ്പുകളൊക്കെ നമുക്ക് എത്രത്തോളം സഹായകമാണെന്നുള്ളത് നമക്ക് പറയേണ്ട ആവശ്യ ഇല്ല നമ്മൾ അത്രയും ദിവസം ഉപയോഗിക്കുന്നതും ഗൂഗിൾ പേ പോലുള്ള
ഈ മൊബൈലിന്റെ ഒരിതു രംഗത്ത് ഉം ഇജ്കൊണ്ട് കുട്ടികളില് കുറച്ച് ഭയങ്കരായിട്ട് അഡിക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വല്ലാതെ കൂടിയിട്ടുണ്ട് നമ്മൾ ഇന്നത്തെ ചെറിയ കുട്ടികളില് ഭയങ്കര അഡിക്ഷൻ വന്നിട്ടുണ്ട്
അതെ അതെ ആ സ്ക്രീൻ ടൈമിന്റെ ഒരുപാട് ടൈം സ്ക്രീൻ ടൈം ഉപയോഗിക്കും അവർക്ക് എന്താ പറയാ വേറത് അഡിക്ഷനിലേക്ക് പോയിട്ട് പോയിട്ടുണ്ട് തായത് വേറൊരു കാര്യത്തോടും താല്പര്യല്ലാണ്ടും ഉം ഫോണ് മാത്രം മതി രീതിയിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ ഇതിന്റെ ഒരു അപകടായിട്ടുള്ള ഒരു വശം
അതെ എനിക്കോന്നുന്നു നമ്മള് ഉം നമ്മുടെ വീടുകളിൽ തന്നെൻക്ക് പല കുടുംബത്തിലൊക്കെയാലും കുട്ടികളെ കാണാം കുട്ടികള് എന്തെങ്കിലും ഫംഗഷനൊക്കെ ഉണ്ടെങ്കില് അവര് ഫോൺ വെച്ചങ്ങിരിക്കും മാതാപിതാക്കള് വേഗം ഫോണങ്ങ് വെച്ചു കൊടുക് കും അവരുടെ പണി തീരാൻ വേണ്ടിട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും
ആ അതെ അതെ പിന്നെ അതേപോലെ തന്നെ അവരോ നമ്മളിനി പ്പൊ ഓ ഒ കൊടു ത്തിട്ടില്ലെങ്കിൽ അവര് ഭയങ്കര എന്താ പറയാ അവര് നമുക്ക് അവരെ കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കുട്ടികളെ എങ്ങനെയത്ത രീതിയില് കൺട്രോൾ ചെയ്യാൻ പറ്റ് കാരണം അത്രേം അവര് മൊബൈൽ ഫോണ് കിട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയാണ് ഫുഡ് ഭക്ഷണം കഴിക്കാനും കഴിക്കില്ല ഫോൺ ഇല്ലാതെ മൊബൈൽ ഫോൺ മുൻപിലില്ലാതെ അവര് ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെയാണ് എന്ത് പിന്നെ കുട്ടികള് കുറേ ആരോഗ്യപ്രശ്ന പ്രശ്നങ്ങളും കണ്ണിനായാലും നമുക് തന്നെ ഇണ്ട് അപ്പൊ കുട്ടികളുടെ കാര്യം പറയേണ്ടല്ലോ നമുക്ക് തന്നെ തലവേദനയായിട്ടും ഒരുപാട് നേരം ഈ സ്ക്രീൻ ടൈം യൂസ് ഉപയോഗിക്കുമ്പം തലവേദനയും കാര്യങ്ങളൊക്കെ കഴുത്ത് വേദന വരുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ രാത്രി കുറേ സമയം ഫോൺ കണ്ടിരിക്കുന്ന ഉറക്കക്കുറവ് അങ്ങനത്തെ ഒരുപാട് പ്രശ് പ്രശ്നങ്ങൾ നമുക്ക് തന്നെ ഉണ്ട് അപ്പൊ കുട്ട്യേൾ അതിന്റെ ഇരട്ടി ആയിരിക്കും അതിന്റെ ദോഷങ്ങള്.
അതെ ഇൻക്കൊന്നും ഈ പണ്ടൊക്കെ ഫോണൊന്നും ഇല്ലാതിരുന്ന കാലത്ത്ണ്ടായിരുന്ന സമാധാനൊന്നും ഇന്നത്തെ ഒരു തലമുറേൽ ഇല്ലല്ലോ പണ്ടൊക്കെ നമ്മള് ഫോൺ ഉപയോഗിച്ചിട്ടല്ല നമ്മള് കളിച്ചതും വളർന്നതൊന്നും. അമുക്ക് വായിക്കാൻ ഒരുപാട് കഥകള്ണ്ടാർന്നു കളികള്ണ്ടായിരുന്നു ക്ഷെ ഇന്നത്തെ കുട്ട്യേക്ക് കളിക്കാൻ അറിയില്ല വർ ഒരു ലോകം ഫോണിലാണ്
അതെ അതെ നമ്മുടെയൊക്കെ ചെറുപ്പത്തിന്ന് പറ്ഞ്ഞാൽ വെര്ലിൽ എണ്ണാൻ പോലും ചെലപ്പോ ആരുടെ അതും ഈ സ്മാർട്ട് ഫോൺ അല്ല ഈ ചെറിയ ഫോണാണ് അപ്പൊ നമുക്ക് കു ഒരുപാട് കളിച്ചും വളർന്നും നമുക്ക് പുറത്തു പോയും ഒരുപാട് ഫ്ര കൂട്ടുകാരുണ്ടായിരുന്നു നമുക്ക് ഒ ക്കെ അവരോട് സംസാരിച്ചാണ് നമ്മള് എ സമയം ചെലവി റ്റിയിരുന്നെ പക്ഷെ ഇപ്പന്ന് പറയുന്നത് ഒരാളുടെ മൊഖത്ത് നോക്കി സംസാരിക്കുന്നില്ല ആരായാലും അവര് ആ ടൈമില് ആ സമയത്ത് എന്ത യ്യാണ് ഫോണിൽ നോക്കിട്ട് ഓരോന്ന് ഫോണിലാണ് നോക്കുന്നത് ഇപ്പൊ ഒരാളുടെ മൊ നോക്കുന്നില്ല സംസ് സംസാരിക്കുന്നില്ല ഫ്രണ്ട്സിന്റെ അവരുടെ ഫ്രണ്ട്സിന്റെ സർക്കിള് തന്നെ കുറവാണ് കാരണം മൊബൈൽ ഫോൺ ആണ് അവരുടെ സുഹൃത്ത്ന്ന് പറയുന്നത്.
അതെ അതെ അതിപ്പോ നിങ്ങൾ പറഞ്ഞപ്പഴാണ് എനിക്ക് ഓർമ്മവരണേ കുട്ടികൾക്കൊക്കെ ഏ പിന്നെ കൂട്ടുകാര് വളരെ കുറവാണ് കുട്ടികളൊക്കെ ഇങ്ങനെ തലയും താഴ്ത്തി ഇരിക്കാണ് ഒരു പരിപാടിക്കൊക്കെ പോകുമ്പോ തലയയും താ തിരിക്കയാണ് കാരണം അവർക്ക് വേറെ ആരോട് സംസാരിക്കാനോ ഒന്നിനോട് താല്പര്യം തോന്നുന്നില്ല കു ക്ക
ആന്നെ. മൊബൈൽ ഫോണ് എന്താ പറയ നല്ലൊരു കാര്യാണ് എന്നാല് നമ്മൾ അതിനെ എന്താക്കാണ് എല്ലാ കാര്യത്തിനും രണ്ട് വശങ്ങളുള്ളതു പോലെ അതിനുമുണ്ട് അത് ആവിശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ ഏറ്റവും നല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. എന്നാൽ പക്ഷെ നമ്മളതില് മോശായ കാര്യത്തില് നമ്മള് പെട്ടു പോവാണ്.
അതെ നമ്മള് കൊ കൊണ്ട് നടക്കണ പോലെ കൊണ്ട് കൊണ്ടു പോകേണ്ടതു പോലെ കൊണ്ട് പോകണം എമൊബൈൽ ഫോണൊക്കെ കുട്ട്യാൾക്കായാലും കൊടുക്കുമ്പോ നിങ്ങൊരു ടൈമ് ഒക്കെ വെച്ച് ഒരു ലിമിറ്റ് ഒക്കെ വെച്ച് കൊടുക്കണം. ഫുൾട്ടൈം എന്റെ പണി തീരട്ടെന്ന് വിചാരിച്ചിട്ട് കൊടുത്താല് കുട്ടികളുടെ മാനസികമായിട്ടുള്ള വികസനം ക്ക അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് കോൺസെൻട്രേഷനും കാര്യങ്ങളൊന്നും കിട്ടില്ല.
ആ അതെ അതെ ഇപ്പ അടുത്ത് ഞാനൊരു ഇതേപോലെരു വീഡിയോ കണ്ടിരുന്നു ഒരു ചെറിയ കുട്ടിയുടെ കണ്ണിന്റെ സർജറി കഴിഞ്ഞിട്ട്. ഒരുപാട് ടൈം സ്ക്രീൻ ടൈം കൊടുത്തിട്ട് ആ കുട്ടിക്ക് പിന്നെ കണ്ണിന് ഇങ്ങനെരു സർജറി വേണ്ടി വരുന്നു. അപ്പൊ അതൊക്കെ കാണുമ്പോ നമുക്ക് പേടിയാവും നമ്മുടെയൊക്കെ കുട്ടികളുടെ അവസ്ഥ എന്താവന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അവരെ നമുക്ക് കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവര് നമ്മള് നമ്മുടെ കണ്ണ് തെറ്റും അവര് മൊബൈൽ ഫോണിലേക്കാണ് എടുക്കുന്നത് അവർക്ക് ടി വി വേണ്ട. വേറൊരു ബുക്സ് ഓട്ടോ കളിപ്പാട്ടങ്ങള് ഒന്നും വേണ്ട അവർക്ക് വേണ്ടത് മൊബൈൽ ഫോൺ മാത്രവാണ് കാരണം അത്രത്തോളം മൊബൈൽ ഫോണിന്ന് എല്ലാവരെയും സ്വാധിക്ക സ്വാധീനിക്ക കഴിക്കാന് കഴിയുന്നുണ്ട്
ശരിയാണ് നിങ്ങിളിപ്പ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വേറെ എന്തെങ്കിലും കൊടുത്താല് അവർക്കത് വേ ണ്ട കാരണം ഈ മൊബൈലെന്ന് പറഞ്ഞ ചെറിയൊരു സാനം കുട്ടികളെ അവിടെ പിടിച്ചു കുട്ടികളേന്നല്ല വല്ല്യവര് നമ്മളെല്ലാരും പിടിച്ചെടുക്കുന്ന ഒരു സാധനാണല്ലോ കാരണം നമുക്ക് വെരൽത്തുമ്പിൽ എന്തും ഉണ്ടല്ലോ നമ്മൾടെ കൈയ്യില് അതിലടിച്ചു കൊടുത്ത നമുക്ക് കിട്ടാത്തതായിട്ടുള്ള സാ സാധനങ്ങളില്ല ടിവിൽ അങ്ങനെ അല്ലല്ലോ
അതെ അതെ ടി വിയിൽ അങ്ങനെ എൽ ല്ല ഇതേപോലെ തന്നെ ഇപ്പ ഈ മൊബൈൽ ഫോണില് വരുന്ന വഴി അവര് കാണുന്നതൊക്കെ അവർക്ക് കിട്ടണംന്നൊള്ളൊരു ഇതും വരുവാണ് മനസ്സില് ഇന്നത് വേണം മറ്റേതിപ്പോ യൂട്യൂബ് പോലുള്ള ആപ്പുകളിലൊക്കെ അവരോരോന്ന് കാണുന്നത് അവർക്ക്ക്കെ ഏ നമ്മ ക്കെ എത്തുന്നതിൽ അപ്പറ ഉള്ളതാണ് പക്ഷെ കുട്ടികൾ കുട്ടികൾക്കതറിയില്ല അപ്പൊ അവരുടെ മാതാപിതാക്കളോട് ഇന്നത് വേണം അത് വേണം ഇത് വേണംന്നുള്ള വാശി പിടിക്കണം അപ്പം നമുക്ക് എല്ലാ പാര എല്ലാ മാതാപിതാക്കൾക്കും എല്ലാം അങ്ങനെ ഒരു സാമ്പത്തിക സാഹചര്യം ആയിരിക്കില്ലള്ളത്
അതെ എനിക്ക്ഓന്നു ഞാനൊരു ആ ഞാനിന്നൊരു വീഡിയോ കണ്ടു ഈ ഒരു യൂട്യൂബ് ചാനലിലെ അവർക്ക് കുട്ടികൾക്ക് അത് വെച്ച് കൊടുക്കരുത് ടീ ആൻഡ് അങ്ങനെ ഒരു അധ്വി ചാർത്തുങ്ങള് ഒന്ന് പറഞ്ഞാ എല്ലാ കുട്ടികളും കാണുന്നന്നാണ് ടെ അത് കുട്ടികള് ഒ വളരെയധികം വാശിയൊക്കെ ഇണ്ടാക്കുന്നുണ്ട് അവര് ജീവിക്കുന്നുന്നത് പോലെ തന്നെ നമുക്ക് പ റ്റില്ലല്ലോ അങ്ങനെ അത് വെ കൊടുക്കും ഞാൻ ശരിക്കും പറഞ്ഞാ ആ ചാനൽ വെറു ക്കുന്ന ഒരാളാണ് ഞാൻ ഞാനങ്ങനെ കച്ച് കൊടുക്കാറില്ല ഞാൻ കാണാറു ഇല്ല ഞാൻ ചിന്തിക്കാറുണ്ട് എന്താണ് ഇങ്ങനെ ജീവിക്കുന്നത് ന്ന് അപ്പോ എല്ലാവർക്കും അങ്ങനെ പറ്റ്
അതെ ഉം എന്റെ മകള് ഇതേപോലെ ഇതേ ചാനല് കണ്ടിട്ട് മോള് പറയുണ്ടായി എനിക്ക് അവിടെ പോണം അവരിത് ദുവ് ദുബായിലോ അങ്ങനെ എന്താ പോയി ് അവിടെ പോണം ഇന്നത് ചെയ്യണം കാരണം ആ അവരുടെ അവളിതാണ് കാണുന്നത് അവൾക്ക്ിഷ്ടമാണ് അവരെ ഈ പെങ്കു പെൺകുട്ടികൾക്ക്‌ ആവുമ്പോ അവരുടെ ബാർബി അങ്ങനത്തെ കാര്യങ്ങളോട് ഭയങ്കര താല്പര്യം ആ യിരിക്കല്ലോ അപ്പൊ അവര് വാങ്ങുന്ന പാവക്കുട്ടികളൊക്കെ കാണുമ്പോ ഇവ ക്ക്‌ വേണം അങ്ങനെ ഒരു മ് ചിന്താഗതിയാണ് അവക്ക്‌ അവ കാണുന്നത് ഇതാണ് അപ്പൊ അവക്കും അത് വേണം നന്നുള്ള ഒരു താല്പര്യം അവക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്കൊന്നും അതിനു ത്തരയില്ല നമ്മള് ഉം അതെ അതെ
നമുക്കപ്പ ഇങ്ങനെയുള്ള അതെതെ ഇങ്ങനെയുള്ള ഒരുപാട് സ്ക്രീൻ ടൈമ ഒക്കെ നമ്മള് വെച്ചിട്ട് കുട്ടികൾക്ക് ഒരു ലിമിറ്റ് ഒക്കെ വെച്ചിട്ട് നമ്മള് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ വേണ്ടിട്ട് കൊടുക്കുവാ
അതെ ഒരു ലിമിറ്റിൽ നമ്മളായാലും നമ്മള് കുട്ടികളെ ഫസ്റ്റ് ആദ്യം പഠിപ്പിക്കുന്നതിന് മുമ്പ് നമ്മള് കൺണ്ട്രോൾ ചെയ്ത് വരണം അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊ ഒരു കാര്യേ അല്ല നമ്മള് മെല്ലെ കണ്ട്രോൾ ചെയ്ത് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കാൻ പ റ്റുള്ളു നമ്മള് എപ്പെഴ് ഇരുന്ന് കണ്ടിട്ട് മക്കളോട് നീ ഫോൺ എടുക്കരുതെന്ന് പറഞ്ഞാല് അവർ ഒരിക്കലും എന്ത്‌ ചെയയില്ല കേൾക്കില്ല നല്ല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം അവരുടെ പഠനകാര്യത്തിനയാലും ആ നമ്മുടെ ഉപയോഗിക്കതിന ആവശ്യ ത്തി ഉപയോഗിക്കുക നമ്മുടെ സമയം നമ്മുടെ സമയം പാഴായി പോവയാണ് ഈ മൊബൈൽ ഫോൺ എന്നുള്ളതില് നമ്മുടെ എല്ല നല്ല സമയണ എന്ത്ന്ന് നമ്മള് പാഴാക്കുന്നത് നമ്മുടെയും നമ്മുടെ കുട്ടികളുടെയും അപ്പൊ നമ്മൾ കണ്ട്രോൾ ചെയ്തതിന് ശേഷം നമ്മളെ മക്കള്
ഞാനൊക്കെവിടെ ഈ പകൽ സമയത്തൊക്കെ ഇപ്പം ഫോൺ അങ്ങനെ തീരെ കൊടുക്കാറേ ഇല്ല കാരണം ഇവർ തീരെ കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് തന്നെ തോന്നിയപ്പോൾ ഞാൻ അവ ഒരു ടി വിണ്ടോ ടി വി ഉണ്ടോ എന്ന് പറയാം ആദ്യൊക്കെ ഇങ്ങനെ കരഞ്ഞു വാശി കൊടക്കായിരുന്നു ഇപ്പ അവർക്കറിയാം എനിക്കിങ്ങനെഓരോ ഫോണില ഓരോ വർക്ക് ഉക്കില്ലാ അൊ പറഞ്ഞാലും ഞാൻ കൊടുക്കില്ല എന്നുള്ള ഒരു രീതിയില അപ്പൊ അവരിപ്പ ചോദിക്കില്ല അപ്പ ആദ്യൊക്കെ ാൻമം കൊടുക്കായിരുന്നു അപ്പൊ അവർക്കറിയ
ഉമ്
കൊടുക്കും നമ്മൾ മാറ്റിയെടുക്കണം നമ്മൾ ഒരുപാടൊന്നും കൊടുക്കാതെയോ നമ്മള് യൂസേജ് കുറച്ചിട്ട്
ചിറ്റാ അതെ അതെ നമുക്ക്ത് ആരോഗ്യ പ്രശ്നങ്ങളും കൂടെ യാണ് ഇതിന്റെറെ ഒപ്പരം നമുക്ക് വരുന്നത് അപ്പൊ നമ്മളെന്ത് ചെയ്യണം നമ്മുടെ ന ഹെൽത്തും എല്ല ആരോഗ്യവും നമ്മുടെ ഹെൽത്തും നമ്മളെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടേ അപ്പം നല്ല വശങ്ങ ഉപയോഗിച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് മാത്ര അത് ഡേഇത്ര മണിക്കൂർ എന്നത് നമുക്കും ബാതകാരിക്കണം നമ്മുടെ കുട്ടിയേ ക്കും
അതെ എനിക്കൊന്ന് ഒന്നാമത് പാരന്റ്സ് തന്നെയാണ് ഫസ്റ്റ് ഇവർക്ക് അവര് ജനിച്ചു കഴിയു മ്പോ തന്നെ ഇതാണല്ലോ കാണുന്നത് ഉമ്മയും ഉ പ്പിയും അച്ഛന്റെ അമ്മയൊക്കെ ഇത് യൂസ് ഇത് അവർക്ക് കാണിച്ച് കൊടുക്കുന്നു അവർക്ക് യൂട്യൂബ് വെച്ച് കൊടുക്കുന്നു അപ്പൊ അവർക്ക് അവതൊരു ഇതായി അവർക്ക്
അവർക്കും അവരുടെ ദൈനം ദിനജീവിത ജി വിത തിൽ എപ്പോഴും ആ ഇത് അവരുടെ ഫ മുമ്പിലുണ്ട് അപ്പൊ അവരും വിചാരിക്കുന്നു ഇത് ഇല്ലാതെ പറ്റില്ല എന്നുള്ളരു രീതിക്ക് വെച്ച് കൊടുക്കുണ് അപ്പോ അവരും വിചാരിക്കുണ് ഇതില്ലാതെ പറ്റില്ല എന്ന് അവര ചെറിയ മക്കളൊക്കെ നമ്മുടെ ഈ കൊക്കോമലൻ പോലെയുള്ള അത് വെച്ച കൊടു ചെയ്യരുതന്ന് ഇപ്പോപറഞ്ഞു വരുന്നുണ്ടല്ലോ അപ്പൊ അത് വെച്ച് നമ്മള ആദ്യം അപ്പോ അത് വെച്ച് നമ്മള ആദ്യം കുട്ടികളെ കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ കൊക്കോമലൻ എന്ന് പറയുന്നത്
അതെ അതെ ശരിയാണ് അതൊക്കെ അവരുടെ ബ്രെയിനെയും ഒരു എനിക്കൊരു ഇപ്പോഴത്തെ ഒരു അ അനുഭവം ഉണ്ട് ഫോൺ കണ്ടിട്ട് ഒരു ലേണിംഗ് റിസോർട്ടുറൊക്കെ വന്നിട്ട് പഠനത്തിലൊക്കെ പിന്നോക്കം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെൊ ഒരു അനുഭവം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു
അതെ അത അതെ ഉം ഉം
അതെ അപ്പൊ നമ്മൾക്ക് ഏദേശം സമയായിട്ടുണ്ട് നി ത്ത
ആഹ ഓക്കേ ഓക്കെ